ഹലോ ഹലോ
ഹലോ
ഹല്ലോ
ഹലോ കേ കേക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷം?
ഒന്നുല്ല എവിടാ ചേച്ചി ഒരറിവു ഇല്ലല്ലോ
ആഹ് ഞാനിവിടെ വീട്ടിലാടാ നിനക്ക് സുഖാണോ?
ആന്നാന്ന് എനിക്ക് സുഖവ കല്യാണം കളിക്കണ്ടേ
ഇവിടൊണ്ട്
ആന്നോ പിന്നേ ഞാനെ കല്യാണം വിളിക്കാൻ വിളിച്ചതാട്ടോ
ആണോ എന്നത്തേക്ക കല്യാണം?
കല്യാണം ഈ മാസം ലാ ഈ മുപ്പത്
ഈ മാസം മുപ്പതില്ലയൊ
ആഹ്
എല്ലാരോടും പറഞ്ഞു തീർന്നോ?
ആഹ് തീരാറായി ഇപ്പൊ നമുക്ക് വലുതായിട്ടൊന്നും നടത്താനില്ല പെട്ടെന്നായിരുന്നല്ലോ
ഓ ഓ ഓ ഓ
അപ്പം ചേച്ചിയും കല്യാണിയും അജയണ്ണ നും എല്ലാരും വെരണം അപ്പൊ ജോലി ഉണ്ടോ ഒന്നും പറയല്ലേ
ആ ഇല്ല ഇല്ല ഇല്ല വരാം വരാം വരാം വരാം
ആഹ് പിന്നെ എന്തൊ കഴിച്ചു ഡ്രസ്സ് നാളെ എടുക്കാൻ പോണം
ആന്നോ?
ഉം
ആ എന്ത് അല്ലെ നിങ്ങള അന്നല്ല സാരിയാണോ അതോ മറ്റേലേ ലഹ
ഓഹ് സാരി ഒന്നും അല്ലേച്ചി ലെഹങ്കയാ ലെഹങ്കയാ
ലഹങ്കയാണോ മെറൂൺ കളറാണോ നീ എടുക്കുന്നേ?
അന്ന് ചേച്ചി പറഞ്ഞ ആ കളറ്
ആഹ് ആഹ് ആഹ് ആഹ് ആ കളർഅല്ലയൊ അതെയോ കോഴിക്കോട് പോയി എടുക്കാനോ?
കോഴിക്കോട്ട്ന്നാ എടുക്കുന്നേ
അതെയോ ആഹ്
പിന്നെന്തോ കഴിച്ചേ ചേച്ചി
ഞാനിന്ന് രാവിലെ ചപ്പാത്തി കഴിച്ചു ഉച്ചയൊക്കെ ആയപ്പോ ചോറ് കഴിച്ചു ഇപ്പ ഉച്ചയ്ക്ക ആയപ്പോ ച ചിക്കൻ കൊണ്ടുവന്നായിരുന്നു അപ്പ പിന്നെ അത് കറി വെച്ചു ചോറ് കഴിച്ചു മുരിങ്ങയിലക്കറി വെച്ചു, ബിട്രൂട്ട് തോരന് ഉണ്ടാക്കി പയർ മെഴുക്ക് വരട്ടി
ആഹ് കുശാല ആയിരുന്നല്ലോ ഇന്ന്
അതാ ഇന്ന് സൺഡേ അല്ലയോ അപ്പൊ പിന്നെ ഇച്ചിരി കുശാലയിക്കോട്ടെന്ന് കരുതി
ഓഹ് ഓഹ് ആഹ് അപ്പ അഞ്ചിഅണ്ണന് എങ്ങനുഉണ്ട് ദേഹത്തെ സാ ചൊറിയൊക്കെ മാറിയോ?
ആഹ് മാറിയടാ കൊഴപ്പൊന്നുഇല്ല ഇപ്പ എന്നാലും അവിടെ ഇവിടെഓക്കെ കുറച്ചെ കുറച്ചെ കുരുത്തൊക്കെ നിപ്പുണ്ടാരുന്നു അതിനി നാളെ എന്തോ ഇനി അവരിനി എന്തോ മർമാതി വൈദ്യനോ മർമാതി വൈദ്യൻ അങ്ങനെ എന്തോ ഇതിനത്ത് കാണിക്കാൻ പോവാന്ന് പറഞ്ഞു.
അത് മർമ്മത്തിന്റെ എന്തോ അല്ലേച്ചി
അതി നാട്ടുവൈദ്യം എങ്ങാണ്ടാടേ ഈ എന്തോ പച്ചമരുന്ന്. ഒക്കെ അരച്ച് വെച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുന്ന അങ്ങനെഉള്ള സ്ഥലവാ. അവിടെ പോവാന്ന് പറഞ്ഞു ആഹ് അവിടെ പോയി എന്തോടാ
നാളെ കല്യാണിക്ക് പോണ്ടായോ?
നാളെ പോണം നാളെ തിങ്കളാഴ്ച ഇല്ലയോ പോണം. ഞാനും കല്യാണി എല്ലാരുടെ ഇറങ്ങും രാവിലെ.
ഉം ച്ചെ ജിൻസി ചേച്ചിക്ക് എന്തായിരുന്നു സൺഡേ ഡ്യൂട്ടി ആയിരുന്നല്ലയോ?
ആഹ് ചേച്ചിയിരുന്നു സൺഡേ
ഉം ഉം
ആഹ് നി കഴിച്ചോ
ആഹ് ഞാൻ കഴിച്ചേച്ചി
കഴിച്ചോ എന്ത് വരുന്ന് ഇന്ന് ഉച്ചക്ക് ബിരിയാണി ആരുന്നോ അതോ ചോറോ
ഇല്ല ചോ ചോറായിരുന്നു ചേച്ചി
ആണോ
ആഹ് ചോറും, മീന്തോരനും, അച്ചാറും, മെഴുക്കു പരട്ടി ഒക്കെ ആയിരുന്നു.
ആഹ് എ കോവയ്ക്കാ മേഴ്ക്കോറിട്ടി ആണോ?
എന്താവാച്ചി
കോവ കോവക്ക മെയ്ക്ക് പൊരട്ടി ആണാ?
അല്ല അല്ല
പിന്നെ നിന്റെ കോവക്കാ മെഴിക്കറട്ടി ഒരുപാട് മിസ്യ്യട്ടോ
ആന്നൊ?
ആഹ്
പിന്നെ ചേച്ചി പിന്നെ ഞാന് ഇന്നലെ നാം ഇലിക്കക്കാല്ലി പോയി ഞാൻ ഇന്നലെ
ഇലീക്കെക്കല്ല്ലേ ആഹ് ആഹ് ആഹ് അതെയോ
ആഹ് ഭയങ്കര ദൂരവാ ചേച്ചി ഇവിടുന്ന് വെളു പിന്നെ നാ ആഹ് നാല് മണിക്ക് ഇവിടന്ന് ഇറങ്ങി വെളുപ്പിന് നാല് മണിക്ക്
ആണോ എത്ര പേരുണ്ടാര്ന്ന്?
ഞങ്ങള് നാലഞ്ച് പേര്ഒണ്ടാര്ന്ന്
അതെയോ എങ്ങനുണ്ട് സ്ഥലൊക്കെ എങ്ങനുണ്ടലി
ഞങ്ങളാറ് മണിയൊക്കെ ആകുമ്പോഴത്തേന്നെ അവിടെ എത്തി പിന്നെ.. എട്ട് മണിക്കാണ് തുറക്കുന്നെ ഞങ്ങളതിന് മുമ്പേ അങ്ങ് നടക്കാൻ തൊടങ്ങി.
അതെയോ?
ആഹ് പിന്നെ നടന്ന്ടന്നു ഒത്തിരി ണ്ടേച്ചി നടക്കാന്!
ശോ നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ ഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ കുന്നിന്റെ മുകളിലാണെന്നോ
അതെന്തുവക്പ്പ് വ്യൂ പോയിന്റ് മാത്രാ ഏച്ചി. അത്രേള്ളൂ അല്ലാതെ വേറൊന്നു ഇല്ല.
ഇല്ലായില്ല്യോ അവിടെ സ്പെഷ്യലായിട്ട് കാണാനെന്തുവാടെ ഉള്ളത്?
സ്പെഷ്യലായിട്ട് കാണാൻ എന്തുവാ മല. നമ്മള് കല്ലിന്റെ മാം ബാക്ക് പോയി കാണും അത്രേള്ളു.
ആണോ?
അവിടെ സ്പെഷ്യലൊന്നുയില്ലേച്ചി പിന്നെ നല്ലൊരു വ്യൂ പോയിന്റാ.
അതെയോ?
അത്രേ ഉള്ളു.
ആണോ? സെൽഫിയൊക്കെ എടുത്തോ?
പോയില്ലേ?
നമ്മള് പോയീ അത് ഞാൻ നിന്നോട് സമയം പോലെ പറയാടാ. പോയ സ്ഥലം. ആഹ്-
പിന്നെ പളനിയിലൊക്കെ പോയിട്ട് എങ്ങെനുണ്ട്?
പളനിയിലൊക്കെ പോയിട്ട് കൊഴപ്പൊന്നു ഇല്ല നല്ലതുപോലെ തിരിച്ച് വന്നു.
എപ്പൊ പോയായിരുന്ന് ഇവിട്ന്ന്?
ഞങ്ങളിവിട്ന്ന് ് എപ്പഴാ? എപ്പഴായിരുന്നു പോയത് ഇരുപത്താറാതീയായിരുന്നു പോയത്.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
ഇരുപത്താറാതി പോയി ഇരുപത്തൊമ്പാതീ തിരിച്ച് വന്നായിരുന്ന്.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
ആഹ് ഇരുപത്തൊമ്പാത്യാ തിരിച്ച് വന്ന്? കൊഴപ്പൊന്നു ഇല്ലാ ഇരുവത്തോമ്പാതി തിരിച്ച് വന്ന് അപ്പ തന്നെ ഞാൻ രാവിലെ ജോലിക്കും പോവെയും ചെയ്ത്.
ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ ഫുഡ് ഒക്കെ കൊണ്ടുപോയോ?
ഫുഡൊക്കെ കൊണ്ട് ഇല്ല അങ്ങോട്ട് ഇരുവത്താറാതി വൈ രാത്രിത്തിലേക്ക് ഫുഡ് എടുത്ത്. പിന്നെ നമ്മള് ഫുഡ് അവിടെ ചെന്നിട്ടായിരുന്നു വേടിച്ചു കഴിക്കുന്നത് കൊഴപ്പൊന്നു ഇല്ല.
ആഹ് ആരൊക്കെ ഉണ്ടായിരുന്ന്?
അമ്മേണ്ടായിരുന്ന് പിന്നെ രണ്ടമ്മമാരൂണ്ടായിരുന്ന്. പിന്നെ ആഹ് മാമീടെ അമ്മയൊണ്ടായിരുന്ന് അച്ഛനുണ്ടായിരുന്ന് പിന്നെ പിള്ളേരുണ്ടായിരുന്ന് ചേട്ട ത്തി ഉണ്ടായിരുന്ന് ഞങ്ങളെല്ലാരൂടാ പോയത്.
അപ്പൊ അടിച്ച് പൊളിച്ച് എന്തോ മേടിച്ചേച്ചി?
ഞാനെന്തുവാടാ നമുക്കവിടെ ജോലിയില് കൊണ്ടുപോവാന് വേണ്ടിട്ട് പൊരിയൊക്കെ മേടിച്ച് പിന്നെ അല്ലാതെ കൊറിക്കുന്ന കൊറേ സാധനങ്ങള് മേടിച്ച് പിന്നെ കൽ അവെ എന്റെ കൊച്ചിന് കൊറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതാ.
അവക്കല്ലിയോ മെയിന്.
അതാ അവൾക്കല്ലേ ഹ് ഹ് ഹ് മെയിന് അവൾക്കാ വേടിച്ചത് മൊത്തം. അങ്ങനെ വീട്ടി എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നോ?
ആഹ് സുഖായിട്ടിരിക്കുന്ന്
ആന്നോ. എങ്ങനാ ഒണക്കമീൻ കച്ചോടൊക്കെ എങ്ങനെ പോവ്ന്ന്?
നല്ല പോലെ പോവ്ന്ന്.
ഹേണോ ഒണക്ക മീനൊക്കെ മിസ്സ് ചെയ്യ്ന്ന്.
ആഹ്
നൈറ്റും ഒണക്കമീനും എല്ലാം മിസ്സ് ചെയ്യുവാ.
ആന്നോ എന്നെ കുറിച്ചാരേലും പറയോച്ചി അവിടെ.
ഇല്ല കൊഴപ്പൊന്നു ഇല്ല ആരും ഒന്നും പറഞ്ഞൊ ഒന്നു ഇല്ല ഒന്നും ചോ ഞാനിട്ടൊന്നും ചോയിച്ചതും ഇല്ല. ഒന്നും പറഞ്ഞതുയില്ല പിന്നെ ഒരു ബോറടി ഉണ്ടടേ.
ബോറഡിയുണ്ടോ? അവരെങ്ങനെയേച്ചി, അഞ്ജലി ചേച്ചിയും ബ്ലസ്ലിയും എങ്ങനാ?
കുഴപ്പൊന്നുയില്ല ഇപ്പം അവള് മ റ്റേ കൊച്ചവള് ഇച്ചിരി ആക്റ്റീവായിട്ടൊക്കെ നിക്കുവാണ്.
ആന്നല്ല്യോ.
ആഹ് നമ്മുടെ ടെൻഷനുണ്ടല്ലോ, ടെൻഷൻ ആക്കുന്ന ആള്.
അതാരാ?
നമ്മള് അവിടെ ടെൻഷനാക്കുന്ന ഒരാളുണ്ടല്ലോ എന്ത് കണ്ടാലും ടെൻഷനാകുന്ന ഒരാള്. തൊട്ടാ ടെൻഷൻ തൊ ട്ടാ ടെൻഷൻ ആഹ് ടെൻഷന് ഏഹ് കൊസ്റ്റ്യൻ ചോയിച്ചായിരുന്നു കൊച്ചാളിനോട്.
ആഹ്
കൊച്ചാളിനോട് ക്വസ്റ്റ്യൻ ചോയിച്ച് അവിടെ ഇല്ലേ നമ്മുടെ ഒരു റോസ് ബുക്ക് ഇരിപ്പുണ്ടായിരുന്നല്ലോ നമ്മളില്ലെ. റെസ്റ്റോറന്റിന്റെ നമ്പർ എഴുതി വെച്ചേ.
ആഹ് ആഹ്
ആഹ് ആ ബുക്കിനകത്ത് ഞാൻ എപ്പഴോ ഇങ്ങാണ്ട് എക്സ്റേ പറ്റി കൊറെ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ടെൻഷനത് എട് ത്ത് അവള് അവളാണെങ്കിൽ എന്തോ കാര്യത്തിന് അങ്ങോട്ട് കേറി വന്നെയായിരുന്നു. പൈസ എടുക്കാനായിട്ടോ വേഗിനകത്തോട്ടോ കേറി വന്നപ്പം അവളോട് ക്വസ്റ്റ്യൻ ചോയിച്ച് നീ
ആഹ്
അവൾ അവിടെ നിന്ന് വിയർക്കും അവക്കൊന്നും അറിയത്തില്ല. അവള് അവിടെ ഇരുന്നങ്ങ് വിയർക്കുവാ എന്നിട്ട് എന്റെ ടെൻഷൻ പറയുവാ. ആഹ് വരണ്ടായിര്ന്ന് വരൻ ഇപ്പ തോന്നുവാ എനിക്ക് അവക്ക് വരൻ ഇങ്ങോട്ട് കേറണ്ടായിരുന്ന് എനി ഏത് സമയത്താണോ പൈസ എടുക്കാൻ തോന്നിയത് ഇങ്ങോട്ട് കേറണ്ടായിരുന്നു. പുറത്തെങ്ങാണം ഇരുന്നാ മതിയായിരുന്നു. എന്നിട്ട് പിന്നെ കുഴപ്പൊന്നും ഇല്ല എന്നിട്ട് തന്നെ പറഞ്ഞ് ഇങ്ങനെ ആയാൽ എങ്ങനാ ശെരി ആവുന്നേ എൻ എസി ന്റെ അടുത്ത് പോയി നി ക്ക്യെണ്ടതല്ലിയോ എന്നൊക്കെ പറഞ്ഞോണ്ട്.
ഉം
ഉം ഞാനന്ന് പോയി നിന്ന് എനിക്ക് മതിയായി എനിക്കിപ്പ സത്യം പറഞ്ഞാ ബെല്ല് അവിടെ ബെല്ല് വരുന്നത് തന്നെ എനിക്ക് പേടിയാ.
ആഹ് അതുകൊണ്ട് എന്ത് ഇപ്പ അത് പഠിച്ചി ല്ലിയോ
എല്ലാരും പറയും ആ ടെൻഷൻ ആണെകിലേ ടെൻഷനേ അന്നുണ്ടല്ലോ നമ്മൾ ലീഡ് എത്ര ഉള്ളേന്ന് ചോദിച്ചപ്പം പത്തന്നല്ലേ പറഞ്ഞത് അവരന്ന് പോയിട്ട് വന്നിട്ട് പത്തന്നല്ലേ പറഞ്ഞേ
ആ ആണ്
ആഹ് പിന്നല്ലേ പുള്ളിക്കാരത്തി കൂട്ടിയിരുന്ന് ആലോചിച്ച് യൂണിപ്പോളാറു ബൈ പോളർ എല്ലാം കൂട്ടി പിന്നങ്ങ് പന്ത്രണ്ട് ആക്കി നമ്മൾ പറഞ്ഞയ്ന് ശേഷം പുള്ളിക്കരത്തി പിന്നെ അതില് പിടിച്ചങ്ങ് വെച്ചൊണ്ടിരിക്കുവാണേ ഞാനതാ പറഞ്ഞേ ഞാനതാ പറഞ്ഞു ഞാനങ്ങനെയാ പറഞ്ഞത് നിങ്ങള് പത്തെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പറഞ്ഞതാ ഞാനതാ പറഞ്ഞത്
ചേച്ചി പറയുന്നെ എന്താ നടന്നത്
തർക്കിക്കാൻ പറ്റത്തില്ലല്ലേ എന്തിനാ വെറുതെ
ഉം
തറക്കവാ
അ നിങ്ങോ അങ്ങെ വിണ്ടിയില്ല ചേച്ചിലിയോ
എനിക്ക് ഏ അന്നെനിക്ക് എനിക്ക് വയ്യായിരുന്നു എന്തിനാ വെറുതെ തലവേദന പിടിച്ചു വെക്കുന്നു നമ്മള്
ചേച്ചി പിന്നെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ
ആഹ് ആആ എന്നാ ശരിടാങ്കി ആഹ് ആഹ് ശരിടാങ്കി
അ